ഹലോ
ആ കേൾക്കാമോ
ആ കേക്കുന്നുണ്ട് റൈഞ്ചിന്റെ
ആ മഴ ഇവിടെ മഴക്കോൾ ഇങ്ങനെ കൊണ്ട് കേറുന്നു അതുകൊണ്ടും റൈഞ്ച് പ്രശ്നം ഉണ്ടാവും
ആ ഇവിടെ മഴന്നെ
ഉം
ഫുഡൊക്കെ കഴിച്ചോ
ആ കഴിച്ചു അ അങ്ങനെ കഴിച്ചിട്ടൊക്കെ ഇങ്ങനെ നാളെ ഒരു എക്സാമുണ്ട്
ആ
അതിന് വേണ്ടിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊക്കെെ നോക്കികൊണ്ടിരിക്കുവായിരുന്നു
ഉം എന്താ സ്പെഷ്യല്
ഇന്ന് സ്പെഷ്യല് സ്പെഷ്യലൊന്നുല്ല ഇന്ന് മീൻകറിയായിരുന്നു അത് മീൻ മീൻ വറുത്തും മീൻകറിയും വെച്ച് വേറെ ഒന്നും പിള്ളോരൊന്നും ഇല്ലാത്ത തോണ്ട് പ്രത്യേകിച്ച് പിള്ളോരൊക്കെ രാവിലെ പോയല്ലോ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും വെച്ചില്ല അത് രണ്ടും ആക്കിട്ട് ഈ എക്സാം ഉള്ളോണ്ട് കൊറ ച്ച് ജോലി കുറച്ചാക്കി ഇച്ചിരി നേരം നോക്കാന്നു കരുതി ഇങ്ങനെ ഇരിക്ക
ആ എന്താ പഠിക്കാണോ അപ്പൊ
ഞാന് പഠ നേരത്തെ എല്ലാം കഴിഞ്ഞതാ പിന്നെ പ്പം ഡ്രിഗ്രി ഞ കപ്ലീറ്റ് ആക്കിയില്ലായിരുന്നു ആ സമയത്തായിരുന്നു കല്യാണം അപ്പൊ പിന്നെ ഞാൻ ബി എസ് സി ആയതു കൊണ്ട് അത് പോയി പോയി തന്നെ പഠിക്കണമായിരുന്നു അപ്പൊ അങ്ങനെ പോകൻ പറ്റ യി അത് പോയി അങ്ങനെ പിന്നെ ഞാൻ വിന്റെ വീണ്ടും ഒന്നും ടുക്ക അപ്പൊ അതിന്റെ മൂന്നാമത്തെ വർഷായി
ആ ആ
വർഷവും കൂടെ ഉണ്ട് എക്സാമ് ഉണ്ട് അപ്പൊ അതുകൂടെ കഴിയുമ്പോ അത് തീരും
ഉം പഠിക്കണ നല്ലതാ
ആഹ് ഒന്ന പക്ഷെ നമ്മള് പഠിക്കുന്ന സമയത്ത് നമുക്ക് ആ പഠിച്ച ആ സമയത്ത് നമുക്ക് അയ്ന്റെ ഒരു ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകും ഈ പിന്നെ ആവുമ്പോ ഈ പിള്ളേരുടെ കാര്യങ്ങളുടെ ഇടക്ക് ഒക്കെ പഠിത്തൊക്കെ ഹ ഹ് ഹഭയങ്കര ബുദ്ധിമുട്ടാ ആ ഉം ഉം ഡിഗ്രി ന്ന് പറയുമ്പം നമ്മൾ ഇല്ല ഇപ്പം എല്ലാ എവിടെയാണങ്കിലും എന്തിനും ചോദിക്കുന്നുണ്ടല്ലോ? അതുകൊണ്ട് അതുകൊണ്ടാ പിന്നെ എടുക്കാന്ന് വെച്ചത്. ഉം അപ്പം. എന്തായാലും ഇത്രം ആയല്ലോന്ന് വിചാരിച്ച് എങ്ങനെങ്കിലും അതെടുത്ത് തീർക്കാന്ന് ഒര്ത്
മ് ഞാന് പത്താം ക്ലാസ് എസ് എൽ സി പോലും എഴുതിയിട്ടില്ല
അഹന്താ?
ഇൻക് ഇന്റെ കല്യാണം ഒമ്പതാം ക്ലാസ് - - ജയിച്ചപ്പോ തന്നെ എന്നെ പിടിച്ച് കെട്ടിച്ചു അന്നോ അന്ന് ന്ന് വെച്ചാല് പതിനെട്ട് പതിനെ ട്ട് വയസ്സ് ഇപ്പോളല്ലേ നിയമം വന്നത് എന്റെ കല്യാണം രണ്ടായിരത്തി എട്ടിലായിരുന്നു. അന്നൊക്കെ?, അന്നും പഠിപ്പിക്കണോലും ണ്ട് പ്ലസ് ടു വരെ ഒക്കെ ഇന്ന് ഞങ്ങള് നാല്‌പേര് പെൺകുട്ടികളാണ്, അപ്പൊ അവര്ക്ക് ഞങ്ങള് ഒരേ പോലെയല്ലേ?
ഉം. പിന്നെ അവർക്കൊക്കെ അന്നൊക്കെ ഉള്ള ടെൻഷൻ എങ്ങനെങ്കിലും കല്യാണം നടത്തണം എന്നൊക്കെ ഉള്ള ഒര് ധൃതിയാ. പഠത്തം പിന്നെ
പതിനെട്ട് വയസായപ്പോക്ക് കുട്ടിയായി
ആ
ഉം.
പിന്നെ, പിന്നെ പഠത്തൊക്കെ
കണക്കെന്നെ
ഉം.
ഓര് കെട്ടിക്കുമ്പോ ഇവിടെ ഉള്ളോർ പഠിപ്പിക്കാന്ന് പറഞ്ഞിട്ടാണ് കെട്ടിച്ചത്. പക്ഷെ, പിന്നെവര് വിട്ടില്ല.
ആ ആ, അയിന് മുമ്പുള്ള പറച്ചിലേ ഉള്ളൂ
ആാാ. ഇവര് സമ്മേയ്ച്ചില്ല അപ്പോൊ അങ്ങനെ അത് ക്യാൻസൽ ആയി. ഇപ്പോ എനിക്ക്പ്പഴും പരീക്ഷ പ്ലസ് വൺ അല്ല, എസ് എൽ സി ഒക്കെ എഴുതണം ന്നൊക്കെ ഉണ്ട്.
എഴുതാൻ പറ്റും മറ്റേല്ലേ? ഇതിന്റെ നമ്മടെ എന്താ? ഇല്ല. മറ്റേ സ ഇത്ണ്ടല്ലോ, സാക്ഷരതയുടെ അങ്ങനെ ഞങ്ങളുടെ അപ്പുറത്ത ഒരു കൊച്ച് ഡിഗ്രി ഇപ്പൊ പേടിച്ചോണ്ടിരിക്കുന്നു. അതിന്റെ. ആദ്യം ആ കൊച്ച് പത്താം ക്ലാസ് വരെ പഠിച്ചുള്ളായിരുന്നു. പത്ത് കഴിഞ്ഞിട്ട്, പത്തിന്റെ പാസ. അത് ഫുള്ള് എഴുതില്ലായിരുന്നു. പിന്നെ ആ കൊച്ച് പത്തിന്റെ എഴുതി. അത് കഴിഞ്ഞിട്ട് പ്ലസ് ടുവിന്റെ എഴുതി. ഇപ്പം താ ഡിഗ്രിക്ക് പോകുന്നു.
അ അങ്ങനെ അതിന് പോകന്ന് വെച്ചാ - ഒന്നും സമ്മയിക്കണില്ലപ്പൊ
അത് പിന്നെ എന്നും പോയി പഠിക്കണ്ട. ഓ അല്ലാതെ ഇടക്കൊക്കെ പോയി ഇപ്പൊ പിന്നെ എക്സാം ഒക്കെ എഴുതാൽ മാത്രം പോയാ മതി. മ്മ്.
ഇപ്പൊ ഓൺലൈൻ ആയിട്ടുണ്ട്. പക്ഷെ, അയിനൊക്കെ പൈസ കെട്ടണ്ടേ?
ആ ഓൺലൈന ആയിട്ടുള്ളതിന് പൈസ കൂടുതലാ, ഓൺലൈനായിട്ടുള്ളതിന്.
ഓൺലൈന് പറയാതെ നമുക്ക് പഠിക്കണെങ്കിലും അയിന് പൈസ കെട്ടണ്ടേ? ഉം ആതും പറ്റൂല.
പിന്നെ നമ്മക്ക് ക്ക് വയസ്സ് കൂടുതലായിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെന്തോ, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ,, ഒന്നാമത്തെ കാര്യം നമുക്ക് ഓർമ്മശക്തി വെയ്ക്കത്തില്ല. അതാ ഏറ്റവും വലിയ കൊഴപ്പം. ഇപ്പത്തന്നെ ഞാൻ ഏറ്റവും കൂടുതല് ഫേസെയ്യുന്ന പ്രശ്നതാണ്. നമ്മള് ഇത്രയൊക്കെ പ്രായായിക്കഴിഞ്ഞാൽ, ഒരു പത്ത് മുപ്പത് വയസില് കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ, പിന്നങ്ങോട്ട് പഠിക്കുന്ന ഒന്നും തലയിലിരിക്കത്തില്ല. നമുക്ക് നൂറ്കൂട്ടം കാര്യങ്ങളല്ലേ?
നമ്മളെകാര്യങ്ങളെന്നോർമ്മല്ല.
ഇല്ല. ഞാനിന്നലെയാണെങ്കി എനിക്കെന്നും ഭയങ്കര ങ്കര എന്നാ എനി മൈഗ്രെയിനുണ്ട്. അയിന്റൊരു ഭയങ്കര തലവേദന എടുക്കണ്. ഞാൻ കഴിഞ്ഞ ദിവസം പരീക്ഷണ്ടായിരുന്നു. അയിന് പോയപ്പൊ, ആ റോഡി നിന്നിട്ട് ഞാനാ മ സ്ഥിരം കഴിക്കുന്ന മരുന്നിന്റെ പേര് ഞാനോർത്തിട്ട് എനിക്ക് തലയിലോട്ട് ആ അവിടെങ്കിലും മെഡിക്കൽ സ്റ്റോർ സ്റ്റോറിന്ന് മേടിക്കാന്ന് വെച്ചിട്ട്, എനിക്കയിന്റെ കവറിന്റെ ഫോട്ടോ ഇങ്ങനെ മനസ്സിലുണ്ട് പക്ഷെനിക്കാ പേര് അങ്ങോട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അപ്പൊ ഞാൻ ഓർക്കുവായിരുന്നു എന്തോ എത്രത്തോളം നമ്മുടെ തലച്ചോറിന്റെ കപ്പാസിറ്റിയൊക്കെ കൊറഞ്ഞു പോയിന്ന്
ഉം ഉദാഹരണം പറയാണെങ്കിലേ ഞാനിപ്പൊ എന്തെങ്കിലൊരു കാര്യപ്പൊ അന്നോട് പറയാൻ വരാ വിചാരിച്ചോ അത് ഞാൻ പെട്ടന്ന് മറന്നുപോയിട്ട്ണ്ടാവും പിന്നതൊക്കെ എത്ര ആലോചിച്ചിട്ടും കിട്ടൂല
കിട്ടത്തില്ല എന്തോ ഇണ്ടല്ലോ ഇണ്ടല്ലോന്ന് തോന്നും
എന്തോ ഒരു കാര്യം ഏൽപ്പിച്ചു പറയാൻ ആരോടെങ്കിലും ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ഞാനെന്തേം മറന്നിട്ടുണ്ടാവും പിന്നെ അവരത് പറയുമ്പൊളാണ് എനിക്ക് ഓർമ്മ വരിക
ഉം ഹ്-ഹ്-ഹ്-ഹ് അതുമല്ല നമ്മളീ ചെല സാധനങ്ങളൊക്കെടുക്കാനായിട്ട് റൂമിലോട്ട് വരും വന്ന്കഴിയും പെട്ടപാടെ മറന്ന്പോവും എന്തായിരുന്നുന്ന്
അതാ എന്തിനാ റൂമില് വന്നേ എന്തിനാഇവിടെ വന്നേ എന്ത്‌ അതെയോ
അൽഷിമേഴ്സെങ്ങാണ്ടാ തോന്നുന്നു ഇപ്പളേ തൊടങ്ങുവാന്ന് തോന്നുന്നുന്നൊക്കെപറയും എന്നൊക്കെപറയാ അത്രക്ക് ക്കങ്ങ് മറന്ന് പോവും ഞാനങ്ങു ചെലത് ചെല കാര്യങ്ങളൊക്കെ ഞാനീ പേപ്പറിൽ ഒട്ടിച്ചൊക്കെ ഈ ഭിത്തിയിലൊക്കെ ഒട്ടിച്ചുവെക്കും
ഉം ഞാനുമ്മാനോട് പറയും ഉമ്മാ ഇങ്ങക്ക്ത്ര ഞങ്ങളെ ഞങ്ങളെയൊക്കെ ഉമ്മയല്ലേ കൊറച്ചൊക്കെ പ്രായായിട്ടാ വിചാരിക്കണ് ഈ ഞാനൊക്കിപ്പൊത്തന്നിങ്ങനെ മറവിയായ നിങ്ങളൊക്കെ പ്രായാവുമ്പൊ പറ്റ മന്ദബുദ്ധി ആയി പോവില്ലെ പറയും
ഇന്ന് ഇന്ന് ഞാൻ പ്രധാന ഒരു കാര്യവും മറന്നുപോയി ഇന്ന് ഉള്ള ഇവിടെ പരിസ്ഥിതിദിനായിട്ട് ഞാന് തയ്യെടുത്ത് വച്ചിരുന്നു പിള്ളേർക്ക് കൊടുത്ത് വിടാൻ ഒരു പേരയുടെ തയ്യും ഒരു ചെറിയ മാവിന്റെ തെയ്യും ആ സമയായപ്പൊ വണ്ടി വന്ന് ഞാൻ ഓടിയാ കൊണ്ട് വിട്ട് ഓ ഞാനങ്ങു മറന്നു എനിക്കതങ്ങ് ഭയങ്കര വെഷമായിരുന്നു കുറേ നേരം ഞാനിവിടെ അതും പിടി ച്ചോണ്ടിരുന്നു ഇവിടെ എല്ലാം എടുത്ത് വെച്ചതാ സമയായപ്പങ്ങു മറന്നുപോയി അതാ ഈ മറവി വല്ലാത്തൊരു
അതെ
നമ്മളിങ്ങനൊ ത്തിരി കാര്യങ്ങളോർത്ത് ടെൻഷൻ അടിക്കുന്നകൊണ്ടാ നമ്മൾക്ക് ഈ തലയുടെ മറ മറവി ഇങ്ങനെ കൂടി വരുന്നത്
അതെയതെ
ഉ നമ്മള് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സാദാപോലെ കൂളായിട്ട് നട ണെങ്കിൽ അത്ര കുഴപ്പമില്ല നമ്മുടെ ചെറുപ്പകാലത്ത് അത്രയും നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊ തലയിൽ ഓർത്ത് വെച്ച് ടെൻഷനാകേണ്ട കാര്യം ഇല്ലല്ലോ
അതെ പിന്നെ അതല്ല ഇപ്പൊ ഇപ്രായത്തിലും മറവില്ലാത്തലും ഉണ്ടാവും ഈ സ്ട്രെസ്സ് ഇല്ലാതെ നല്ല കൂളായിട്ട് നടക്കുന്നവരൊ
അവർക്കൊക്കെ സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ ചിന്തിച്ചെടുക്കാൻ പറ്റും
ആഹ ഇത് ഒരു കാര്യം ആലോചിച്ചാൽ പോലും കിട്ടൂലോ ചില
കിട്ടൂല്ല ആ കഴിഞ്ഞ ദിവസം ഞാൻ എനിക്ക് വല്ലാതായിപ്പോയി ഞാന് വർഷങ്ങൾ കൊണ്ട് കഴിക്കുന്ന മരുന്നുണ്ട് പേര് എനിക്ക് കിട്ടുന്നില്ല ഞാൻ അവിടെ നിന്ന് അവിടെ നിന്ന് ഓർത്തിട്ട് എനിക്കൊരു പൊടി പോലും കിട്ടുന്നില്ല ബ്ലാങ്ക് ആയി തല ലക്കകത്ത് ഒന്നുമില്ല അതിന്റെ കൂടെ തലവേദനയും
അത ഒന്നാമത് എനക്കും ഉണ്ടീ തലവേദന മയി ണ്ട് അത് ആ തലവേദന വന്ന കഴിഞ്ഞാ ആൾക്കാർ കാണാൻ പറ്റൂല ശബ്ദം കേക്കാൻ പറ്റൂല ആഹ
ഞാന് ഇനി ഇവിടെ പിള്ളോരോട് പറയും ഉമ്മാ ക് തലവേദനയാ ഇവിടെ കിടന്നു പോയ് പിന്നെ എനിക്ക് പിന്നെ എനിക്ക് ദേഷ്യം വന്നഴിഞ്ഞാ പിന്നെ എന്തൊക്കെ ആണ് ചെയ്യുന്ന നമക്ക്ന്നെ ആകെ പെടലാവും അതുകൊണ്ട് പിള്ളേരുടെ നേരത്ത് തന്നെ പറയും
ഉം ആഉ ബൽക്കു അറിയാ ഞാൻ പിന്നെ കഴിച്ച ഛർദിക്കും അങ്ങനെയൊക്കെണ്ട് ഉം പിന്നെ എന്ത്യ്യണെന്നോ ഒരു ഗുളിക കുടിച്ച് ഉറങ്ങണം
ഓഹ് അത് നമുക്ക് ഞാൻ പിന്നെ വരുന്നുന്ന് തുടങ്ങുമ്പോ തന്നെ ഒരു ഗുളിയെടുത്തൻ കഴിക്കും വേ ഇതിന്റെ വേദനയുടെ സ്ഥിരമായിട്ടൊക്കെ ഗുളിയുണ്ട് പഷ് ക്ഷെ അത് കഴിക്കുമ്പോന്ന ഓരോ ദിവസം കയിയും തോറും വണ്ണം കൂടി കൂടി വരുന്നു അന്നേരം മനസ്സിലായി ഈ ഗുളികടെയാണ് അതുകൊണ്ട് സ്ഥിരം ഗുളിക കഴിക്കും തീരെ അങ് നിർത്തി നിർത്തിയിട്ട് ഈ വരുമ്പം വരുമ്പോ ഓരോന്നട് ത്ത്കഴിക്കും എന്നിട്ട് അപ്പം നമുക്ക് നമുക്ക് മാറി അങ്ങനെ അങ്ങ് കെടക്കാൻ പറ്റാത്തോണ്ട് നേര പ്പത്തന്നെ വന്ന് വരുംന്ന് തോന്നപ്പത്തന്നെ അങ്ങ് ഗുളിക കഴിക്കും അല്ല പിന്നെ വല്ല്യ പാടാ
ആഹ് അതെ
നമ്മക്ക് ഈ പിള്ളേര്ടെ കാര്യഒക്കെ നോക്കാതെ മാറി കെടന്നാ അത് വല്ല്യ പാടാ അങ്ങനെ നമുക്ക് പരിഹാരത്തി പിന്നെ കഴിവില്ലാത്തോണ്ട്
കുട്ട്യേളപ്പ പൊർത്താണോ
എന്താ
കുട്ട്യാളെവാപ്പ പൊർത്താണോ
അല്ല ഇവിട്ണ്ട് നാട്ടിലുണ്ട് പക്ഷെ വീട്ടില് അങ്ങനെ ആഴ്ചെ ഒന്ന് രണ്ട് ദീസം ഒക്കെ എത്തുള്ളൂ ള്ള ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാ അന്നരം അവിട്ന്ന് എല്ലാ ദൂസോം വീട്ടിൽ വരാൻ പറ്റ് ത്തില്ല ക്യാമ്പിലാ അന്നേരം എടക്കൊക്കെ വരും വരുവാ അത് വന്നേരം പിള്ളേര്ടെ കാര്യെന്നും അങ്ങനെ അവര് നോക്കത്തില്ലല്ലോ
ആഹ് അസുഖങ്ങളും അസുഖണ്ടെങ്കി തന്നെ അസുഖമുണ്ടെങ്കി തന്നെ പോയി പിന്നെ ഒന്നിനും കയ്യൂല
ഉം നമ്മള് ഈ മരുന്നൊക്കെ കഴിച്ച് കഴിച്ചും കൂടക്കെയാഈ ഉള്ള നമ്മുടെ ഈ തലക്കായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഒരു മരുന്ന് നമ്മള് ഒരു അസുഖത്തിന് കഴിച്ചാ
ഞാന് ഗുളിക കഴിക്കൂല ഞാനീ തലവേദനക്കെ വരുമ്പഴേ ഏഹ് മാക്സിമം ഗുളിക കഴിക്കാതെ ഞാന് എവിടെയങ്കിലും ഒറ്റക്ക പോയി കിടന്ന് ഉറങ്ങാണെങ്കി മാറും എന്ന്തിട്ട അങ്ങനെ ഉറങ്ങി കഴിഞ്ഞാ പിന്നെ ഇന്റെത് മാറും ഞാൻ മാക്സിമം ഗുളിക കുടിക്കാതെ നോക്കും പിന്നെ അത്രിം ഗുളിക കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തിയാലേ കുടിക്കെള്ളു അതേപോലെ അസുഖങ്ങൾക്ക് ണേലും ഗുളിക ഒരീസം രണ്ടീസം കുടിച്ച് അത് മാറിക്കഴിഞ്ഞൽ ഞാൻ ആ ഗുളിക നിർത്തും അയിന്റെ സ്വഭാവം ഇയ്നിവിടെ അടിയാണ് ഗുളിക ഫുള്ള് കുടിക്കൂല ഉം നല്ല അ ഇനി എന്ത്സുഖത്തിനാണേലും അത് മാറി ഞാൻ നിർത്തും. അപ്പൊ പറയ അത് ഫുൾ കുടിച്ചാലേ അത് ഫുള്ളായി ട്ട് മാറു ഒള്ളൂ
ഉം ആന്റിബയോട്ടിക് ഇ അ അല്ലാതെ ഒരു കോഴ്സ് ഉണ്ടല്ലോ. അതൊക്കെ അങ്ങെ നമ്മടെ ഈ കഫക്കെട്ടിന് ക്കങ്ങനെ അത്രയും മരുന്ന് കഴിച്ചാലേ, ആ ഒരു കോഴ്സ് കംപ്ലീ റ്റ് കഴിച്ചാല് ആ അസുഖം പൂർണ്ണമായിട്ടും മാറത്തുള്ളൂന്ന് പറയും.
ആഹ് അത് കുടിക്കൂല നമുക്ക് ബുദ്ധിമുട്ട് മാറാ ആഹ് അത് ബുദ്ധിമുട്ട് മാറി ഞാൻ അവിടെ ഇടും
ആഹ് അങ്ങനെ ചെയ്യരുത്. അത് ഫുള്ളും കഴിക്കണം. അല്ലാത്ത ഈ വേദന അങ്ങനെയൊക്കെള്ളതൊക്കെ പിന്നെ അന്നേരം ഒന്ന് ജസ്റ്റ് കഴിച്ചാ മതി. പക്ഷെ അല്ലാതെ നമ്മള ഈ കഫക്കെ ട്ടും ചില എന്താ എന്തെങ്കിലും ഇൻഫെക്ഷന് അങ്ങനെയൊക്കെള്ളത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യ് ത് കഴിക്കണം.
ആ ഇത് ബുദ്ധിമുട്ട് മാറി പിന്നെ ഞാൻ മറക്കും. പിന്നെ ഗുളിക കുടിക്കൂല. അ അയിന് ഉമ്മയും അടിയാണ് എന്റെ ബാപ്പ ആ എന്റെ മാപ്പിള ഇമ്മയക്ക അയിതിനടിയാ ഗളിക ഫുള്ള് കുടിക്കൂല പിന്നെ എങ്ങനെ മാറുന്നത്. ജ ഇല്ല ഇല്ല പുറത്തണെന്നാലും പറയും എന്തേലോ അസ . ഗുളിക ഫുള്ള് കുടി . പിന്നെ ഡോക്ടറെടുത്ത് പോയാ മരു ന്ന് വാങ്ങി വീട്ടില് കൊടുന്നേക്കാണ്. ഗുളിക കുടിക്കൂല അങ്ങനെ പറഞ്ഞ കൊറെ ചീത്തറയും. ഞമ്മക്കതിന് മൈന്റില്ല നമ്മള് പിന്ന